ഹലോ
ഹലോ
ആഹ് എന്താർത്താനോം
നല്ല വർത്താനം സുഖം തന്നെ എന്താടുത്ത വർത്താനോം
നല്ല വർത്താനോം സുഖം തന്നെ.
നീ എന്താ പണി
എന്ത് അവടങ്ങേ ക്കെടക്കാ
ആഹ് ഇപ്പോ കെടക്കാൻ നല്ല സുഖംണ്ടാവല്ലോ
ഉം നല്ല സുഖാണ് ചൂട് സഹിക്കാനുള്ള ഇതുവരെ കൊറെ കെടക്കും പിന്നെ അവടെ കൊറേ നീച് നടക്കും പൊറ ത്ത് പോയിരിക്കും
അപ്പോ നല്ല ചൂട് നല്ല ചൂട് കാറ്റാണ് അപ്പോ പിന്നെ ഇങ്ങട്ടന്നെ കേറും
ആഹ് ഇപ്പോ പൊറത്ത് നിക്കാൻ വയ്യാ അക
ആഹ് അങ്ങനൊരു അവസ്ഥയാണിപ്പോ പൊർത്ത് കൊറേ പോയി കാറ്റ്കൊണ്ടി ട്ടേ ബയ്ങ്കര ചൂട് ഫാന്റെ കാറ്റും ചൂട്ന്നെ ബേയ്ങ്കര ചൂട് സ ക്കാൻ കഴിയാത്ത ചൂട്
ആഹ് ഇപ്പോ എ സി വരെ ചു തണുപ്പ്ല്ലാതായി മാറിട്ട്ണ്ട്.
ആഹ് ഏസിന്റെ അതൊന്നും തണുപ്പില്ല ഇപ്പോ
ആഹ് ഏ സി വെറുതെ ഇടാണ് ഓൺ ആക്കിയിടാണ് ഏ സി ഒരേ തണുപ്പില്ല ഏ സി കൂളറാവട്ടെ ഏ സിയാവട്ടെ ഇതൊന്നും തണുപ്പില്ല തണുത്ത് കിട്ടണില്ല അത
ആഹ് അത്രക്കും ചൂടായിട്ടേ ഉം
തളർന്ന് കെട എത്ര വെള്ളം കൊടുത്തിട്ടും അവർക്കൊരു ഉത്സാ ഒരു ഉത്സാഹം കിട്ടണില്ല ആഹ്
വെള്ളം മതി വെള്ളം അങ്ങനെ കുടിക്കണില്ല എത്ര വെള്ളാ കുടിക്കണെ ന്നില്ലേ
ആഹ് അതൊരു കുപ്പി തിളപ്പിച്ചാറി വെച്ചാല് അതൊരു നേരത്തിന് തെയണില്ല അത്രയും ആഹ്
ഇവിടെ എന്നും ഒരു കുടുക്ക ഒരു കുടുക്കം വെള്ളം മുക്കും തിളപ്പിച്ച വെള്ളം മുക്കി ഇതാക്കി വെക്കും എടുത്ത് വെക്കും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോക്ക് അതൊന്നും അതിലുണ്ടാവില്ല
അയ് ശരി എത്ര കുടിച്ചിട്ടും കാര്യമില്ല
ആഹ് തലേന്ന് തന്നെ തിളപ്പിച്ച് വെക്കലാണ്
ആഹ്
അതെ അന്നകക് വെക്കാൻ വയ്യ അപ്പൊ തലേന്ന് തിളപ്പിച്ച് വെക്കലാ അന്നാവുമ്പം ഭയങ്കര ചൂടല്ലേ
നമ്മള് കുടിക്കുന്നതൊക്കെ വിയർത്ത് പോവാ ണ്
ആഹ് അതാണ് ഭയങ്കര വിയർപ്പ് ഡ്രസ്സൊക്കെ വെള്ളം നനയാണ്
അതെ
വിയർപ്പ് സ സഹിക്കാൻ കഴിയണില്ല ചൂടും തന്നെ ചെറിയ പിഞ്ച് മക്കള് പോലും ഇതില് ബുദ്ധിമുട്ടാവാണ്
ആഹ് അതാണ് കുട്ടികൾക്കൊന്നും സഹിക്കാൻ കഴിയാത്ത ചൂടായിക്കണ്
ആഹ്
പുറത്തൊക്കെ വിടാന് വെക്കേഷനും കാര്യങ്ങളൊക്കെ ആണേല് പുറത്ത് ക്ക് വിടാൻ വയ്യ
ആഹ് അവർക്കൊന്നും എൻജോയ് ചെയ്യാൻ വരെ പറ്റുന്നില്ല
ഉം ഒന്ന് കളിക്കട്ടെ ഇതാക്ക ട്ടെ എന്നെ പറയാണെങ്കില് മുറ്റത്ത്ക്ക് ഇറങ്ങാൻ വ വയ്യ ചൂടും ജെനല് പിന്നെ പാമ്പുകള് ശല്യം അതും പ കൊറേ ഇണ്ടല്ലേ പാമ്പ് കടിക്ണ്ട്
പാമ്പ് ഫുൾ തുറന്നാ പാമ്പ് പാമ്പിന്റെതെ കേൾക്കുന്നുള്ളൂ പോ
ആഹ് അതാണ് അതാണ് അപ്പൊ ഇവിടെ ഒരീസം മുറ്റത്ത് നട ചേരി പ്പൊ ഇവിടെ റോട്ട്മ്മേന്നുണ്ട് പാമ്പ് എന്ത് കടിച്ച ഇതാണ് കൊ ചത്ത് കിടക്കാ ണ്
പാമ്പിൻകുട്ടിനെ അടിചേരി പ്പം എടുത്തിട്ട് അതൊക്കെ നമ്മള് കാണുല
ച്ച പൂച്ചകളൊക്കെയാണ് നല്ലോ കടിക്കാറ് നല്ലോവും കടിക്കും പൂച്ചയൊക്കെ നല്ലോ കടിക്കും അപ്പൊ ഈ ഫോണില് കണ്ടേല് പകുതിത്തെ പകുതിയും പൂച്ചയാണ് ഒരു മിനിഞ്ഞാന്നത്തെ ഫോണില് കണ്ടല്ലോ ഒരു അഞ്ച് പു ഒര് അഞ്ച് പാമ്പിനെ ഒറ്റ പൂ കടിച്ചന്നത് പകുതി ജീവനുള്ളതും പകുതി ആഹ് ഈ മുഴുവൻ ജീവൻ പോവാത്ത ഐറ്റംസായിക്കാണ്ട്
അതാണ് അത് അങ്ങനെ കടിച്ച് ട്ട് എന്ത് കടിച്ചിട്ടാണ് ചത്ത് കിടിക്കണതാ കണ്ടെ രാവിലെ രാവിലെ മുറ്റം അടിച്ചപ്പം
മക്കളും മുറ്റത്തക്ക് ഇറങ്ങാത്തൊരു ടൈം ആയി പോയി ചെറിയ പിഞ്ച് മക്കളൊക്കെ കണ്ടാല് അവർക്കറിയില്ലല്ലോ ഇത് പാമ്പാണെന്നുള്ളത് അവര് പോയി പിടിക്കൂലേ
ഹലോ
അലോ
ആഹ് കേക്ക്ണ് ല്ലേ
ആഹ് കേക്ക്ണ്ട് കേക്ണ്ട്
ഉം അത് നല്ലോ ശ്രദ്ധിക്കേണ്ടി വരും
ആ അവര് പോയിക്കാണ്ട് പിടിക്കൂല്ലോ ചെറിയ മക്കളല്ലേ അവർക്ക്റിയില്ലല്ലോ അത് പാമ്പ് കടിക്കണതാണ് നമുക്ക് വിഷം കേയറും മരിച്ചു പോകുമെന്ന് അവർക്കറിയില്ലല്ലോ
അവർക്കറിയില്ല അഹ് ചെറിയ കുട്ടികളല്ലേ പൊള്ളൽ കുട്ടികളെന്നും പുറത്തക്ക് വിടേല്ല അകത്ത് അകത്ത് വെക്കാൻ തന്നെ പേടി അപ്പൊ ഫുള് അകത്താണ് പാമ്പുകൾ വരണത് അകത്തു നിന്നാണ് കേൾക്കണുന്നത്
ആ കുട്ടികൾക്ക് വരെ പൊള്ളലേൽക്ണ്‌ണ്ട് വലിയവർക്കും കുട്ടികൾക്കൊക്കെ പൊ
അത് മുറ്റത്ത് മുറ്റത്ത് എറക്കാൻ വയ്യ അപ്പൊ പിന്നെ പേടിയാണ് രാവിലെ ട്ടാഈ ഈ ജന്തുക്കളെ ശല്യങ്ങൾ കേട്ടിട്ട് അതും പാമ്പിന്റെ ശല്യം കേട്ടിട്ട് അതും വെയിലിന്റെതുമായിട്ട്
ഇനിയും ചൂട് ചൂട് കൂടാണ് ന്നാ പറഞ്ഞത് കേട്ടത് വാർത്തയിലൊക്കെ
ആഹ് ആഹ് മഴ പെയ്യ്ണതും ഉണ്ട് ചില സ്ഥലത്ത്ക്കൊക്കെ മഴ പെയ്യൊന്നും കേൾക്കണണ്ട് ആശ്വാസമായ വേനൽ മഴ പെയ്യും എന്നുള്ള പറച്ചിലൊക്കെ കേക്കുനു
ആഹ ഇന്ന് നല്ലൊരു മൂഡൽ ഉച്ചക്കൊക്കെ നല്ലൊരു പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ മൂടിക്കൊണ്ടാ നിന്നിനേ അപ്പം കരുതി മഴ പെയ്യ ആവുന്ന പക്ഷെ പിന്നെയാണ് അതിലേറെ ശക്തിയായിട്ട് വെയ്ൽ വന്നത്
ചൂട്ണ്ട് അത അങ്ങനെ ഉണ്ട്ന്നള്ളൂ ഇന്നലെ മിനിയാണൊക്ക അതന്നെയ്നി രാവിലൊക്കെ മൂടലായങ്ങനെ നിന്ന് വെ മൂടലായ ഒന്നും കൂടി ചൂട് കൂട ബയങ്കരം
ഉം മക്കളൊക്കെ മേത്ത് ചൂട് കുരു പൊന്തിയിട്ടുണ്ട് ഇപ്പൊ മക്കളെ മേത്തൊക്കെ ആഹ ചൂട് സഹിക്കാൻ കഴിയണില്ല ചെറിയ മക്കളല്ലേ
അതാണ്
ആ എതായാലും കുട്ടികളെ പുറത്തക്ക് വിടാനും കളിക്കാൻ വിടാനൊന്നും പറ്റാത്തൊരിതാണിപ്പം
ആ അവരിങ്ങനെ ഉള്ളിൽ അങ്ങനെ പൂട്ടിയിട്ടോണ്ട് നിക്കണം അ ഉള്ളിലിട്ടൽ അവർക്ക് ഫോൺന്ന്ള്ള ചിന്തേ യുള്ളൂ
അതാണ് ഉള്ളിൽ ഇടാൻ വയ്യ ഉള്ളിലിട്ടാ അതേ ഉള്ളേ
അവർക്ക് കളിക്കാം പിന്നെ ആഅകത്ത് പ്പം അവര്‌പ്പോ ഓടി കളിക്കണേനൊക്കെ ഒരു പരിധിയില്ലേ
ആ അതാണ് ഉള്ളിൽ ഇങ്ങനെ നിക്കല്ലേ വെക്കേഷന് കുട്ടികൾക്ക് സാധാരണ കിട്ടണന്നെ പന്ത് കളിക്കാ മുറ്റത്ത് കളിക്ക ക്കാ അതാണല്ലോ പൊറത്ത് കളിക്കാന്നുള്ളരു ആഹ പൊറത്ത് കളിക്കാ പൊറത്തേക്ക് പോവാ അങ്ങനത്തക്കൊക്കെയണത് ഇപ്പൊ എന്തിനും കഴിയാതെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ നിന്ന് നിന്നേ ചടപ്പായി തുടങ്ങണ് അവർക്ക്
അവർക്ക് ആ സ്കൂൾ തുറക്കാനായോ ഇന്നലൊക്കെ ചോദിക്കുന്നുണ്ട് സ്കൂൾ തുറക്കാനായമ്മാ സ്കൂൾ തുറക്കാനാ യോ ചോയ്ക്കുന്നുണ്ട്
ആ സ്കൂള് തുറക്കണ സമയത്താ കുമ്പോ മഴ ആണ് അതാണ് പിന്നെ അപ്പളും കളിക്കാൻ പുറത്ത് ക്കർങ്ങാൻ അപ്പൊ ഒഴിവും സ്കൂള് തുറക്കലും ആയി
അ ആഹ്
മാഴയാലും പേടിയാ വെയിലായാലും പേടിയന്നെ വെയിലായാല് ഇങ്ങനെയൊക്കെ കൊറെ ഇ പാമ്പിന്റെതീല ശല്യം പൊള്ളലേൽക്കലും കാര്യങ്ങളും അങ്ങനെ
കഴിഞ്ഞ വർഷത്തെ മഴ കണ്ടില്ലേ കഴിഞ്ഞ വർഷല്ല അതിന്റെ മുമ്പത്തെ വർഷത്തെ നല്ലയ് ല്ല പുഴപോലെ ഞങ്ങള ഇവിടെ ഏരിയയിലൊക്കെ പുഴപോലെനി വെള്ളം പൊന്തിട്ട് മഴ പെയ്തിട്ട് പാടും ആഹ പാടുണ്ട് തോടും രണ്ടുടെ മിക്സാണ് അപ്പൊ തോടും ന്നെറഞ്ഞ്ക്ക്ടെ പാടംന്നറഞ്ഞിട്ടുണ്ട് ഒന്നായിട്ട് ഞമ്മളെ ഞമ്മള് റോട്ടിൽ നിന്നാ തന്നെ ഞമ്മളൊരു ആഹ് ആഹ് ഞമ്മളൊരു അരഭാഗം വരെ വരും വള്ളം സംഭവം നല്ലെ നല്ല രസ് സേനു നമ്മക്ക് നമ്മള് ഈ പുഴ കാണാനൊക്കെ പോവല്ലോ എന്നൊരു ന്നെന്നൊരസ് പുയ ഒഴ്കി പോണ മാതിരി ഇങ്ങനെ പോവേനു പിന്നൊണ് ഇവിടുത്തെ ആൾക്ക് ചെ ക്കമ്മാര് ന്നൊക്കെ പറഞ്ഞാല് അവരൊക്കെ വള്ളത്തിലങ്ങട്ട് ചാടലും ഒക്കെ നല്ല ഭംഗിയെനി കാണാന്
പക്ഷെ പേടിയാണ് പ സ്ഥല അമ്മക്ക്ത് ഇതാണ് പറഞ്ഞു പക്ഷെ ഒട്ട് സ്ഥലങ്ങളിലും ഉരുൾപൊട്ടല് മറ്റതും തൊക്കെ ഉണ്ടായിക്കാണ്ടേ
ആഹ് അങ്ങനെക്കെ വരുമ്പളാണ് കഷ്ടം വെരാ
അപ്പൊ അത് അധികം മഴ പെയ്താലും പേടിയാണ് ഓരോന്നുങ്ങനെ കേക്കുമ്പോ ഉം
ആഹ് ഇവടെ ചെറീ മക്ക ചെറീ മക്കള് പോലും ഒരു രണ്ടാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സത്തിയ മക്കൾ പോലും ട്യൂബും കൊണ്ട് വരാണ് വളത്തി ചാടാന് അതൊക്കെ കാണുമ്പ പേ അമ്മക്ക് പേടി തോന്നും പക്ഷെ അവർക്കിത് ഇഷ്
അവർക്കൊരു ആഹ് അതർക്കരു രസം അവർക്കതു ഇഷ്ട്ടാണ് വെള്ളത്തിലല്ലേ
ആഹ് ആഹ്
ഇപ്പളായാലും വെള്ളത്തു കളിച്ചു വെള്ളം ക ഒഴുത്ത് കളിക്കാ വാണ്ടി ഒഴിച്ചിട്ടാലേ
ആഹ് ആഹ് ഇവിടെക്കെ എത്രയോ മക്കള് എത്രയോ വീടാള് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടായിന് വീടിന്റെ മുക്കാ ഭാഗം വരെ വി വള്ളം വന്ന്ട്ട് പിന്നെ അതേമാരി വീടൊന്നും ഒ ഞ്ഞ് പൊയിക്ക വീ വ മാറി താമസിച്ച്ട്ട് ക്കെ ചെയ്തു വെള്ളത്തിന്റെ കാരണത്താൽ പേടിയാണ് പിന്നറ എത്ര പാ മ വെള്ളം പൊന്തിയ കാരണത്തല് എത്ര പാമ്പുകളെയാണ് കിട്ടിയിട്ടുള്ളതന്നോ പലതരം പാമ്പുകളും ഉണ്ടായി ഉം ഉം
ഇപ്പം വള്ളം വെച്ചെടുത്ത് നന്നായിട്ട് കളി പറയാ
ആഹ് ഇപ്പൊ വെള്ളം വെച്ച് കൊടുക്കാന് എല്ലോടത്തും ഇപ്പരു വെള്ളം പറ്റിയൊരു സ് സന്ദർബാന്പ്പോ
അയ് അല് വെള്ളം ഇല്ലാത്ത പ്രശ്നപ്പോ
ആഹ് ഇപ്പ വെള്ളല്ല മഴ പെയതാതെ ഒന്ന് ചൂട് കൂടും ചെയ്തപ്പോ ല്ല കെണറ്റിലൊക്കെ വെള്ളം വറ്റിട്ട്ണ്ട്
അതാണ് അപ്പൊ പിന്നെ പൊ കളിക്കാന്ല്ലേ വണ്ടി ഒഴിച്ചിട്ട് കൊടുക്കാനാര് വെള്ളം ഞങ്ങളൊന്ന് കൊറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോണു ആരെ ഒരാള് ഏറിയാ പിന്നെ വെള്ളല്ല അങ്ങള് ഒപ്പിച്ച് ഒപ്പിച്ച് അങ്ങനെ പോന്നു ഇന്നാലും ഈ ഫുള്ളാവും ഞ്ഞി പൊരുമാസം കൂടിയൊക്കെണ്ട്ന്നല്ലേ കേൾക്കണ അതും കൂടിയൊക്കെന്നെ കൊള്ള്യാന്നു അറിയില്ല ഒരു മാ
ഇവിടെപ്പ അതേപലേണേ ഇവിടെ എല്ലാരും എല്ലാ ഇവിടെ ഞങ്ങങ്ങളൊരു കെണറ്റ്ല് പറഞ്ഞാ ഞങ്ങള് നാല് പേരുണ്ട് ഞങ്ങളെ കെ ൻറ്റില് ആ നാല് പേരും വള്ളം അടിച്ചാലും അങ്ങക്ക് ഒരു ഏഴ് റിങ്ങ് വെള്ളം ഇങ്ങനെ എപ്പഴും ഇങ്ങനെ ബാലസാ നിന്നിനു പാടത്തേന്നു കെണറ്
ആഹ് അഹ്
സ്ഥാനത്ത് ഈ തവണ വെള്ളത്തിന് വെള്ള മോട്ടർ കാണണണ്ട് പറയണ്ടേ പോയി നോക്കിയാണ്ട് ഉപ്പക്കെ പോയി നോക്കിയാണ്ട് കാണണ്ടല്ലോ നമ്മളെ വെള്ളം കെണറ്റില് വള്ളം വറ്റല്താ ആഹ് ഇപ്പൊക്കെ കൊറയല് തൊടങ്ങീക്ക്ന് പിന്നെ അറിയാം നമ്മള് വീട്ടിന്റെ ആൾ കൂടുമ്പോ രണ്ടും മൂന്നും വട്ടം മോട്ടർ ഇടേണ്ടി വരും
ആഹ് മോട്ടോർ ഇടേണ്ടി വരും അതാണ് പറഞ്ഞണത് അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ഉണ്ടാവൂല ഒരു വീടുത്ത പിന്നെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അടിച്ചാൽ പിന്നെ വെള്ളം വേണ്ടേ
ആഹ മറ്റേത് ഞങ്ങൾക്ക് ഇത്ര ഇങ്ങനെ ഒരു അവസ്ഥയില് ഞങ്ങൾ എതലില്ല കാരണം ഞങ്ങൾക്ക് എപ്പോഴാലും ഏത് മഴത്തായാലും വേനലക്കായാലും ഞങ്ങൾക്ക് ആ എയറി ഇങ്ങില് വെള്ളം കുറേലൂല്ല കൂടുലുയില്ല ആ ഞങ്ങ പാടത്തണിയാണ
അതുകൊണ്ടാണ് ഇത്രയും വെള്ളം
ആഹ്‌ ഞങ്ങക്ക് പാട ത്ത് കിണർത്തിപ്പോ മൂന്ന് കെൻ മൂന്ന് കോലായപ്പോ വെള്ളം കണ്ടു പിന്നെ ഒരു മൂന്ന് കോല നാല് കോലത്തെ അവര് പിന്നെ താത്തി ചെയ്തിണറേ
ആഹ് അത് ശരിയാ ആഹ് അതുകൊണ്ട് വെള്ളം ഇണ്ടാവും അവരുടെക്കൾ കുടുങ്ങാതെ പോണു
ആഹ ശെക്കുറിക്കത്തെ വെയിലാണ് ഇപ്പ ഞങ്ങള കിണറ്റിനും തന്നെ എറ്റാത്
ആഹ വർഷം കൂടുന്നവര് വെൽ കൂട വെയിലന്റെ ചൂടും കൂടാണ് ഈ വർഷം കൂടന്തോറ
അതെ
അവരെ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ചൂടില്ലന പ്രാവശ്യം അതിലേറൊയില്ലേ അത അതി തന്നെയാണല്ലോ ഓരോ വർഷം കടുന്തൂറ്
കാലാവസ്ഥ മാറി മാറി വരിവാണെങ്കിൽ ഏതാലും നല്ല വെള്ളം കുടിക്കറത്ത് ഇതൊക്കൊന്നും മക്കളെയന്നും കൊണ്ട് ഇറക്കാതിരിക്കുക
ഇറങ്ങാതെ അതൊക്കെയാണ് ഇപ്പഴത്തെ മാർഗം അ അത് ഉള്ളിൽ ഇങ്ങനെ നിക്ക പുറത്തൊക്കൊന്നും ഇറങ്ങാതെങ്ങനെ കൊറെേ വടകിടക്കും കൊറേ നീച്ചും കൊറേ നടക്കും അങ്ങനൊയിട്ട്
ആഹ്‌ അതെ
പുറത്തക്കണതെവിടെ ഇരിക്കാം
പെറേ പിന്നെ നന്നായി കൊട്ടെന്നാലേ
എന്നാശരി ആഹ്‌ ആയിക്കോട്ടെന്നാ ശരിയെന്ന